കേൾക്ക്ന്ന്ണ്ടോ ആ കേൾക്ക്ന്ന്ണ്ട്
എന്താ പരിപാടി
ഇതാ ഫുഡ് കഴിക്കാവാണ്ടി ഇങ്ങനെ നിക്കേര്ന്നു
ഏ എന്താ സ്പെഷ്യല് ഞാൻതാ വെർതെരിക്കുന്നു പണിയൊക്കെ കഴിഞ്ഞ്
ആ അതെ
ഉം ഉം പിള്ളേരൊക്കെ പോയോ
ആ പിള്ളേരൊക്കെ പോയി ഒരു മൂന്ന് മൂന്നര മൂന്നേമുക്കാലാവുമ്പോ വരും പിന്നെ എന്തൊക്കെ പിന്നെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ആ റെഡി ആയോ
ഫുഡ് ആ അതേ മീൻകറി ഉണ്ടായിരുന്നു അത് കഴിച്ചു
ആഹ്
ഉം പിന്നെ ചോറും വെച്ച് അവിടെ എന്താ സ്ഫുഡ് അല്ല ഫുഡ്
ഇവിടെ തന്നെ ചോറ് ഉം പിന്നെ മമ്പയർ കറി പച്ചക്കറിയാണ് പിന്നെ ചെമ്മീനുണ്ട് ഉം മീനില്ലാതെ പറ്റൂല ഉം ചെമ്മീന് ആ ആ ആ പൊരിച്ചത് പൊരിച്ചത് ഉം
ഉ ഉം
ചെമ്മീൻ പൊരിച്ചതും ഉം പയർ ഉപ്പേരിയും മമ്പയറും പ്പേരിയും പിന്നെ മോര് കറിയുണ്ട് അതന്നെ പയറുപ്പേരി പിന്നെ ആരാ ആ പയറുപ്പേരി പിന്നെ രാവിലെ പിന്നെ എന്താണ് രാ ത്രി ഞാന് ഉണ്ടാക്കിയതിന്റെ വാ ണ്ടായിന് അത് ചൂടാക്കിട്ട് എടുത്ത് വെച്ചതാ നമ്മള് തന്നെ കഴിക്കണല്ലോ
ആ അത് ശരിയാ വേറെ ആരും കിക്കാനില്ലെങ്കിൽ നമ്മള് തന്നെ കഴിച്ചു വെറതെ പൈ കളയണത് മോശമല്ലേ പൈസന്റെ വലിയല്ലേ
അതെ അതെ അതെ ഉം അങ്ങനെ ഉം പിന്നെന്തൊക്കെ ഫുഡൊക്കെ ഇയാള് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കൂലേ
ഞാന് അങ്ങനെ കാര്യമായിട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കൂല
ആ ഫുഡിനെ പറ്റി വല്യരു ഐഡിയ ഒന്നും ഇല്ലല്ലോ
അന്ന് അങ്ങനെ കററ്റ് ഏകദേശം നമ്മൾ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാകാൻ തോന്നി ഞാൻ ഉണ്ടാക്കും
ആ പിന്നെ സാധാ ചൈന ഒക്കെ ചെയ്യുന്ന ഒക്കെ ചെയ്യായിരിക്കും
ആ സാധാരണ വീട്ടില് ഉണ്ടാക്കുന്നപ്പോലെ തന്നെ എല്ലാം ഉണ്ടാക്കും ആ അങ്ങനെയൊക്കെ അവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാണോ
ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടാ ചോദിചാല് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ട അത് കഴിഞ്ഞിട്ട് പാത്രങ്ങള് ഉണ്ടല്ലോ ഓ കഴുകാനേ അത് ഭയങ്കര മടുള്ള കാര്യ വേറെ എന്തും ക്ലീനിംഗ് ആവ ട്ടെ എന്തായിക്കോട്ടെ ഇനി അടിച്ചു വരിക തുടക്ക എന്ത് ചെയ്യും ഏ ചെടിയിലെക്ക് ആകും മ തൊട് തൊടു കുലി എന്ത് വേണമെങ്കിലും പോയിട്ട് മാന്തി കളക്കാനെ ഒക്കെ അത്ര കഷ്ടാ പക്ഷെ പാത്രം കഴുക പറഞ്ഞാല് ലോകത്തില് മടിയുള്ള ഒരു പണിയാണ് അയ ൻ ചെയലും പാത്രം കഴക്കലും രണ്ടും ഭയങ്കര മടി എനിക്ക് പാത്രം കഴ്കാഞ്ഞാല് പാത്രങ്ങള് ആ
ഉം പല പറ പറഞ്ഞ പാത്രങ്ങള്
പാത്രങ്ങള് കുറച്ചൊക്കെ കഴകും കുറച്ചായൽ പിന്നെ നമുക്ക് വേഗം കഴുകി അങ്ങനെ എടുത്ത് വെക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മള് പ്രതേകിച്ചൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരിക അങ്ങനൊക്കെ ചെയ്താല് ഉണ്ടല്ലോ ഒന്നായിട്ട് ഒരു കൂടല് അപ്പം അതിന് അതിന് ഭയങ്കര ആ ഭയങ്കര മടിയാ ആരെങ്കിലും ഒരാൾ കഴുകി തന്നാ അത്രയ്ക്കും സന്തോഷാ
ഹേ കൂട്ടി വരിക്ക ന മേവം കഴ്കി വച്ചേ അപ്പത്തന്നെ കഴുകി വെക്കുമ്പോ പ്രശ്ന ഇല്ലല്ലോ
അപ്പൊ ഇല്ല അത് ഞമ്മള് തനിച്ചാവുമ്പോളല്ലേ അത് പറ്റുള്ളൂ ഗെസ്റ്റ് ഒക്കെ വരിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ എവിടന്നാ വന്നി സിംഗ് നറയുന്നെയെന്ന് അറിയുന്നന്ന് അറിയില്ല ആ അതേ എടു ത്താലും കഴിയൂല അത് പിന്നെ ഞങ്ങ അത് പറഞ്ഞാല് തറവാട് തറവാടല്ല തറവാട് പൊളിച്ചിട്ട് വേറെ ഞങ്ങള് തനിച്ച് വെച്ച വീടായതു കൊണ്ട് ഞങ്ങളെ വീട്ട്ക്ക് ആണ് നാത്തൂമാര് അഞ്ചാളുണ്ട് നാത്തൂമാര് മൂത്ത മുത്തച്ചിയോൾ മൂത്തച്ചികള് നാലാള്ണ്ട് പിന്നെ നാതുമാരെ മക്കള് എല്ലാവ ഇവടെ ഹസ്ബന്റ്ന്റെ ഭർത്താവിന്റെ ഉമ്മക്കെ വടെത്തന്നെ ഉണ്ടായിന്നത് മ്മപ്പ മരിച്ചിട്ട് മൂന്ന് വർഷായിട്ടുള്ളൂ ഭർത്താവിന്റെ ഇപ്പ പിന്നെ ഇന്നെ കല്യാണം കഴ കൊണ്ടുരുമ്പ തന്നെ മരിച്ചിട്ട് ണ്ടായിന്നു അപ്പോ എല്ലാരും മ്മാനെ കാണാനൊക്കെ ഇങ്ങട്ടാ വരാ പിന്നെ മ്മന്റെടുത്ത് പറഞ്ഞിട്ട് ഇവിടേൽ വന്ന് നിക്കാ പിന്നെ ചെറിയ നാത്തൂനുണ്ട് ഓൾക്ക് രണ്ട് കുട്ടിയോളാ ഓള് എടക്ക് ലീവിനൊക്കെ ഓള് എടകെടക്ക് വടെ തന്നെ വന്ന് നിക്ക ക്ക പിന്നെ വലിയ നാത്തൂമാരൊക്കെന്ന് പറഞ്ഞാല് എഴുപത് എഴുപത്തഞ്ചും ഒക്കെ വയസ്സായിട്ട്ണ്ട്
ഉം
അവരും ഇവിടെത്തന്നെ വന്ന്ക്കാ അവർക്കിപ്പോ വീട് മ്മളെ വീട് തന്നെല്ലേ ഉ അവര് ഒരു ദിവസം രണ്ടു ദിവസൊക്കെ വന്ന് നിന്നിട്ട് അവരും പോവും
അവർക്കൊക്കെ എന്ത് ഫുഡ് ഉണ്ടാക്കും അപ്പൊ കാര്യയിട്ട്
പിന്നെ വയസായ ഒക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്താ ചോറും ആ് ഉപ്പിടാത്ത കറികളും അങ്ങനെക്കെ ഉണ്ടാകി കൊടുത്താൽ മതി അവരൊന്നും വിഷയല്ല അല്ലാത്ത മ്മള് ചെറിയ ആൾക്കാരൊക്കെ വരുമ്പളാണ് ബിരിയാണി അത് ഇത് നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വക്കേണ്ടി യെരുല്ലേ ഇന്നലെ പ നിയനു ഭാര്യൊക്കെ ണ്ടായിനു ഉ ഇന്നല ഇപ്പ അനിയനും അനിയനും ഭാര്യൊക്കെ വന്നിട്ട് ണ്ടായി അവർക്ക് ബറോണ്ച്ചും കൊ ബിരിയാണി വെച്ചതാ അപൊ ഞ്ഞമ്മളേ അതല്ലേ എന്താണ് ചെമ്മീനി ചെമ്മീനി
അതോട്ടെ ബിരിയാണി
ആഹ് ങ്ങള് വെക്കൂല
ഇല്ല ഞാനാദ്യയിട്ടാ കേക്ക്
മ ഞങ്ങ എല്ലാ എല്ലാ മീനും കൊണ്ടും ബിരിയാണിഎക്കും ചെമ്മീനെക്കൂ ആ ചെമ്മീന് കൂന്തള് കക്ക പിന്നെ കൂന്തളിന്റെ അത്ര ടേസ്റ്റ് തോന്നൂല എന്താ റയാ കൂന്തളേ വേറൊരു ടേസ്റ്റ് ആണല്ലോ നഞമ്മക്കത് റോസ്റ്റ് ചെയ്താ നല്ല ടേസ്റ്റാണ് പക്ഷെ അത് ബിരിയാണിെക് എടുക്കുമ്പോ വേറെന്തോ ഒരു ഒണക്കമീന്റെ ഒക്കെ ടേസ്റ്റ് വര്ണ്ട് വരുന്ന പോലെ തോന്നു നിക്ക് ചെമ്മീന് പിന്നെ കൊഴപ്പില്ല
ഞങ്ങള് ചെമ്മീന് പേതല് അതേപോലെ അയക്കോറാവോലി അതൊക്കെ കൊണ്ട് ബിരിയാണി വക്കും ചെമ്മീന് തന്നെ ബിരിയാണി വെക്കാ നമ്മള് സാധാ ബിരിയാണി വെക്കൂലേ അതേപോലെ തന്നെ എന്താണ് ഉള്ളീും തക്കാളി അങ്ങൻത്തൊക്കെ ഇഞ്ജീ വെള്ത്തുള്ളി പേസ്റ്റ്
ചിക്കൻ വെക്കണം ചിക്കൻ വറുത്തിട്ടല്ലെ ഇടുക
ആ ചെമ്മീന വറത്തിട്ട് തന്നെ ഇടാ ചെമ്മീൻ നമ്മള് പച്ച ആ കുറച്ച് പിന്നെ എന്താണ് മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് കൊറച്ചു നേരം വെക്കാ ഒരു അരമണിക്കൂർ അതിലൊന്ന് പിടിക്കണ്ടേ എന്നിട്ട് പിന്നെ നമ്മള് ഉ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ല വറത്തെടുകക്കാ ഞാന് പിന്നെ ഏകദേശം ചെമ്മീനൊക്കെ ആകുമ്പോൾ ഇഞ്ഞിപ്പോ ഓരോരു ക്ക് ഓരോരെ അ പിന്നെ ഇതേക്കാരം എന്താണ് ഐഡിയകളാണ് ചിലര് പറയും ചെമ്മീന് വേവ് ജാസ്തിയ ചിലര് വേവില്ല പറയും അപ്പൊ ഒന്നും വേണ്ട ഞമ്മള് നല്ല തിൽ നല്ലോ വേവിച്ച് വെച്ചാല് പിന്നെ ആരും ഇതും കേൾക്കണ്ടല്ലേ അപ്പൊ ഞാാന എന്താട്ടും നല്ലോണം അപ്പ തന്നെ വറത്തെടുക്കും പിന്നെ ബിരിയാണി മസാലയും കിടന്ന് അത്ര വേവാണ്ടാവൂല! എന്നിട്ട് പിന്നെ നമ്മള് മറ്റേ- എന്തന്നെ ചിക്കന് ബീഫൊക്കെ ബിരിയാണി വെക്കണ വരം മസാലൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഒ വല്ലുള്ളി ഒക്കെ വാട്ടീട്ട്- ഗരം മസാലയും ഒക്കെ ഇട്ട്് നല്ല വാട്ടിയിട്ട് പിന്നെ മഞ്ഞപ്പൊടി, മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി അത്ര
ഉ
യൂസ് ചെയ്യരില്ല ഒന്നിലും കറികളില് ചിക്കൻ, ബീഫ് അങ്ങനന്തെലൊക്കെ ചെയ നല്ലതെ- ബിരിയാണിയിലും അധികം യൂസ് ചെയ്യൂല എന്താ വെച്ചാൽ മസാല കുറച്ചു കറുപ്പ് കളറായി മാറൂലേ എനിക്കത് ഇഷ്ടല്ല എനിക്ക് െപ്പോളും ഇങ്ങനെ ഒരു വെള്ള കള- ബിരിയാണി പോലെ ഇഷ്ടം അപ്പൊ-
ആഏ ആഏ
അങ്ങനെ ആക്കി പിന്നെ അതില ഇട്ടിട്ടൊരു ഒരു പത്ത് മിനിറ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ ആ.. നല്ലോണം പോ ബാക്കിട്ട ഉടിട്ട പിന്നീക്ക് എടുത്തിടും വാർത്തെട്ട് ചോറുതീക്ക ഇട്ടിട്ട് പിന്നെ നെയ്യൊക്കെ മേല ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാളൊക്കെ ബ്രൗൺ കളറ ആക്കിട്ട് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത്മ്മിടും അത്ര തന്നെ. ബിരിയാണിയ ഒക്കെ വെക്കാന്ന് ഈസിയാ ബിരിയാണി പത്തിരി ആ കറി അതിനൊക്കെ ഞങ്ങൾക്ക് ഈസിയാ
പ്രത്യേകിച്ച് ഞങ്ങീ മലപ്പുറം സൈഡ് ആഹ ബിരിയാണീന്റെ ആൾക്കാരല്ലേ അപ്പ പലതരം- കോഴിക്കോട് മലപ്പുറം ഈ ഭാഗമൊക്കെ
ആഹ് അത് ഉണ്ടാക്കി സീരിയലടക്ക കൊഴപ്പല്ലല്ലോ
ആഹ് അതെ അതെ. അങ്ങനായിട്ട് എപ്പളും ബിരിയാണി തന്നെയല്ലേ അപ്പൊ പിന്നെ- എല്ലാം കൊണ്ടും വെക്കും ഉം
നിങ്ങക്ക് ബിരിയാണി വേണല്ലോ ഇല്ല ഉണ്ടാക്കണമെങ്കി-
ആഹ് നിങ്ങള് പിന്നെ അങ്ങനെ വെക്കൂലോയിരിക്കൂല്ലേ
ഇല്ല ഞാന് ചിക്കൻ ബിരിയാണി വെക്കും അത് അമ്മ ട്ടം ഉണ്ടാക്കി തന്നിട്ട് ചിക്കനായിട്ടേ
ഉം ഉം
അല്ലാണ്ട്ാധണ ബിരിയാണിയന്നും കേട്ടില്ലല്ലാണ്ട് പുറത്ത് പോകുമ്പോ നമ്മള് ബീഫിന്റെ ബിരിയാണി അങ്ങനെയൊക്കെ നമ്മള് കേട്ടുതിന്നട്ടുണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോ കഴിക്കണ്ടാവുംല്ലേ
ആഹ് കല്യാണത്തിന് പോുമ്പോഓളെ കഴിക്കില്ല അത്രേ ഉള്ളൂ
ഉം വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കൂലരിക്കൂലെ
ഇല്ല വീട്ടില അങ്ങനെ ഉണ്ടാക്കില്ല
കുറവള്ളൂട്ടോ ഇപ്പൊ ഫുള്ളും ഒരു വെള്ളിയാഴ്ച ഴച്ചെ ഞായറാഴ്ചയ ലീവള്ള ദിവസം എല്ലാ വീട്ടിലും ബിരിയാണിയാ
ആഹ്ത എല്ലടത്തെ പിന്ന ഒന്നാമ ഹസ്ബൻഡന്റെ വീട്ടില് അമ്മയ്ക്ക്ക്കിനന്ന ഇഷ്ടല്ല അപ്പ പിന്നെ അന ചിക്കൻ വാങ്ങണൊന്നുമില്ല ഫുൾ പച്ചക്കറിയ ഇപ്പ പിന്നെ ഇവിടെ വരുമ്പോ വാങ്ങും ഇവിടെ രുഞങ്ങ എന്തങ്കിലും ഉണ്ടാക്കും എനിക്ക് ന നേച്ചോറോ കോഴിക്കറോ അങ്ങനെന്തങ്കിലും ഉണ്ടാക്കും
ആഹ്
അല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുില്ല ബിരിയാണ പിന്നെ പുറത്ത് പോുമ്പോ കിക്കുക അങ്ങ പരിപാടി മാത്രമേ ഉള്ളൂ പിന്ന ഈ ചെമ്മീൻ ബിരിയാണി ഒക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതാ ഞാൻ ചോദിച്ച എങ്ങനെ ഉണ്ടാക്കുന്നെ ക്കുന്നെ ചോദിച്ചേ ഉം അല്ല ചെമ്മീനിപ്പൊ കൊറേ വാങ്ങുവോ
ചെമ്മീൻ വാ ഞമ്മ ഞങ്ങള് കൊറച്ച ആളെല്ലേ ഉള്ളു ഇന്നലെ പിന്നെ ഒന്നര കിലോ വാങ്ങിട്ടുണ്ടായി
അവരും വന്നില്ലേ ഇല്ല അത് നന്നായി കൊണ്ട് വരും വലിയതല്ല ബിരിയാണി വെക്കനൊക്കെ എടുക്കുക അതാ ആ കിലോക്കെ അറുന്നൂറ് രൂപയണേ ആഹ് വലിയതായിരുന്നു അപ്പൊ അത് നന്നാക്കി കൊണ്ട് വന്നീന്നോ എന്നാല ഒന്നര കിലോനെ അങ്ങനെ നന്നാക്കി കൊടുക്ക അപ്പൊ അതില് പകുതി ഇടുത്തിട്ട് ഒരു മുക്കാ ഭാഗ എടുത്തിട്ട് ഞാൻ ബിരിയാണി വെച്ചി മുക്കാല അധികം എടുത്തിന് എടുത്തിട്ടുണ്ടാവും ബാക്കി എടു ആ ഇന്ന് എടുത്തിട്ട് പൊരിച്ച വെച്ച്
ഏഹ് ബാക്കിയെടുത്ത് കുറച്ച്
എന്താ കൊറച്ച എടുത്തിട്ട് ഇന്ന് അത് വലിയതാ നല്ല വലിപ്പമുണ്ട് പക്ഷെ ഞാൻ എനക്ക് എന്താ പറയാ ചെമ്മീനൊക്കെ ആയാലും എനിക്ക് വയറിന് ഭയങ്കര പ്രശ്നമാ ചെമ്മീൻ ഭയങ്കര ചൂടാണല്ലോ അപ്പൊ അതിന കൂടി ചൂടാവണം കൊണ്ട് ഞമ്മക്ക് ഭയങ്കര പ്രശ്നമാണ്
ആ അപ്പൊ പിന്നെ കൊറച്ചേ വെക്കുള്ളല്ലോ അല്ലേ
അതന്നെ
ഉം ഉം
പിന്നെ എങ്ങനെയാ കുളിയൊക്കെ കഴിഞ്ഞാ
ആഹ് കുളി ഒക്കെ ഞാൻ അതൊക്ക രാവിലെന്നെ തീർ അതായത് അമ്മയക്കെ പോകുന്ന മുമ്പ് ഞാൻ കുളിക്കും കാരണം കൊച്ച് ഉള്ളാണ്ട് ഇതാക്കാൻ പറ്റില്ല കുളിക്കാനൊന്നും പറ്റില്ല കൊ ഒരാള് വേണ്ടേ അപ്പൊ ഇവര് പോകുന്ന മുമ്പ് കുളിയൊക്കെ തീരും ബാക്കി പണിയൊക്കെ പിന്നെ കൊച്ചിനായാലും എടുക്കാം
ആ ശരി
ഓക്കെ ഓക്കെ എടാ ഞാനെന്ന് പിന്നെ വിളിക്കാം
ആ ശരി ശരി ഓക്കെ
ഓക്കെടാ